ഹലോ ആ കേൾക്കാം കേൾക്കാം കേൾക്കാടാ
ആ ആ
എന്താ ചെയ്യണേ
എന്താ ഞാനിപ്പോ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കാൻ നിക്കുവായിരുന്നു ആ ഫുഡൊന്നും കഴിച്ചിട്ടില്ല വെറുതെ ഫോ ഫോണും കണ്ടിരുന്ന് ഇങ്ങനെ കിടക്കാന്ന്
ആണാ രാവിലെ നേരത്തെ എഴുന്നേക്കുവോ
ഞാന് അങ്ങനെയൊന്നുവില്ല ഇപ്പൊ എനിക്കിപ്പൊ വെക്കേഷനാണ് ജൂലൈ ഒന്നിനേ ക്ലാസ് തുടങ്ങുള്ളൂ അപ്പൊ ആ ഇപ്പൊ ഞാൻ കുറച്ച് വൈകിയ എണിക്കാറ്
ആഹ് ക്ലാസ്സൊന്നും ഇല്ലല്ലോ പയ്യെ എഴുന്നേച്ചാ മതി
ആഹ് പിന്നെ ഉമ്മയുണ്ടല്ലോ പണിക്കൊക്കെ
ആ ചെയ്തോളും ആ ചെറുതായിട്ട് ഉമ്മേനെ ഒന്ന് സഹായിച്ച് അല്ലെ ആ മഴണ്ടോ അങ്ങോ ട്ട്
മഴ ഇപ്പൊ മഴയില്ല പക്ഷെ ഒരു ഒന്ന് പാറിയായിരുന്ന് കൊറച്ചു നേരത്തെ മുമ്പ്
ആണോ ആ ഇവിടെ ഇപ്പൊ പെയ്തോണ്ട് ഇരിക്കുവ ആ മഴയ ഇണ്ടടാ രാവിലെ ഒന്നും മഴ ഇല്ലായിരുന്നു ഇപ്പൊ ഇടിവെട്ടലും മഴയുണ്ടായി ഇപ്പൊ കൊറച്ചുമുന്നേ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറികൊണ്ടിരിക്കുന്നുണ്ട് ഉം ആഹ് ഇവിടെ രണ്ടുമൂന്ന് ദിവ സം മുന്നേ നല്ല മഴ പെയ്ത് ടൗൺ മൊത്തം വെള്ളത്തിലായി അങ്ങനത്തെ മഴ പെയ്തു പിറ്റേ ദിവസം കൊണ്ട് തന്നെ എല്ലാം തീർന്നുട്ടോ അത്രയും വെയില് വന്ന് വെള്ളൊക്കെ വറ്റി അങ്ങനെയായി ആ
ഇവിടെ ഇന്ന് മഴ കുറവാണ്
അതെല്ലേ ആ ഈ പൊതുവേ എല്ലോ ടത്തും കുറവാടാ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ ഉം മഴ കുറവാ അതെ അതെ പൊതുവെ എല്ലാടെയും കുറവാ മറ്റേത് സ്കൂള് തുറക്കുമ്പോഴേ മഴയായിട്ടല്ലേ പോവാറ് ഈ പ്രാവശ്യം ജൂണിലെവിടെയാ സ്കൂള് തുറക്കുന്ന ദിവസൊക്കെ മഴയൊന്നും ഉണ്ടായില്ല
ഉം ഇപ്പൊ മഴ കുറവാ
അതെ എന്താ കഴിച്ചേ
രാവിലെ ഉച്ചക്ക് കഴി ച്ചിട്ടില്ല കഴിക്കാൻ പോണേള്ളൂ മീന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മത്തിയില്ലേ
ആ
ഈ മീൻ അതേപോലെ ബത്തലും എന്താ മീൻകാരൻ ഇതികൂടെ പോയ പ്പോ വാങ്ങിട്ടുണ്ടായിരുന്നു അതിഞ്ഞ് പൊരിച്ച് വെച്ചിട്ടുണ്ട് അതിനി പോയി കഴിക്കണം
ആ ബത്തില് എന്ന് പറയുന്നേ ഏത് മീനാ ചെറുതാണോ ബത്തലെന്ന് പറഞ്ഞ ഏതാ ആ മറ്റേ ഒഴുക ചൂടന്നൊക്കെ പറയുന്നേ അതാണോ
ആഹ് എനിക്ക് അങ്ങനെ അറിയത്തില്ല ഇവിടെ ഞങ്ങള് ബത്തല് എന്നാ പറയാറ്
ആ
ആ ആ അതെന്നെ ആയിരിക്കും വേണെങ്കി ചെറിയ മീനെ പൊരിച്ച് കഴിഞ്ഞാ മുള്ളൊന്നും നോക്കണ്ട അങ്ങനെ കടിച്ചു തിന്നാ മതി ആ അതന്നെ ആഹ് ആഹ്
അത് അത് വറക്കാ മത്തി കറിവച്ചു
അല്ല മത്തിയും വറുത്തിട്ടുണ്ട് കറി വെച്ച് കറി കുമ്പളങ്ങ കറിയാണ് മോരൊക്കെ ഒഴിച്ചിട്ട് കുമ്പളങ്ങ കറി ആഹ് ആഹ് അത് മച്ച് അവിടെയോ
ഇവിടെ ഇന്നലെ ചിക്കൻ കറി വെച്ചതിരിപ്പുണ്ടടാ ഉം
അപ്പൊ ഇന്നും അതന്നെയാ
ഇന്നും അതെന്നാ ഞാനും പിള്ളോരും മാത്രമേ ഉള്ളൂ ഇവിടെ
ആഹ് ആഹ് പിള്ളോരൊക്കെ എത്രേ ലാ
പിള്ളേര് ഒരാള് അഞ്ചില് കുഞ്ഞില് രണ്ടില്
ആ അപ്പൊ അവര് സ്കൂള് പോയില്ലാ
ഉം സ്കൂൾ പോയി ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇനിയിപ്പ വൈകുന്നേരതെല്ലെ വരുള്ളൂ ഫുഡ് ആണെങ്കിൽ കൊണ്ടു പോോകണ്ട ഫുഡ് സ് ക്കൂളിന്ന് കഴിക്കും പിന്നെ രാവിലെ
സ്ക്കൂള് ചോറ് കൊണ്ടു പോണോ
ചോറ് കൊണ്ടുപോണ്ട സ്കൂളെന്നെ ചോറും കറിയും തോരനും ഒക്കെ ഉണ്ട് അവര്ക്ക് പിന്നെ വെല്ലപ്പോഴൊക്കെ ആ പാലുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം പാലുണ്ട് പിന്നെ അവർക്ക് എന്തെലൊ ക്കെ ആഗ്രഹം ഉണ്ടായി വീട്ടീന്ന് കൊണ്ടു തോന്നാ ണെങ്കി. മാത്രം കൊടുത്തു വിടും അവർക്ക് ഇഷ്ടപ്പെട്ടത് ആ അതിന്റെ ആവശ്യ അവിടെ ണ്ട് ഫുഡ് പിന്നെ സ്പെഷലായി ട്ട് അവർക്ക്ല്ലാം സോയ ചിക്കൻ വറുത്തത് ഇന്നലെ കൊണ്ടുപോയി ചിക്കൻ കറി ചിക്കൻ വറുത്ത ത്തതും കൂട്ടിട്ട് കൊണ്ടുപോയി പിന്നെ ഇന്ന് ഇന്നും ആ ചിക്കൻ കറി ആവുക കാരണം ഞാൻന്ന് കൊടുത്ത് വിട്ടില്ല അപ്പൊ കുഞ്ഞിതിന് വല്ല്യാ ഇഷ്ടപ്പെട്ടില്ല ചോറും കൊടുത്ത് വിടാത്തോണ്ട് രാവിലെ എഴുന്നേറ്റ വഴി മുഖ ഒക്കെ വാടിയിരിക്കുവാ അപ്പൊ ഞാൻ പറഞ്ഞു കറിഞ് ചീത്തയാലോ അപ്പൊ അമ്മടെ കുഞ്ഞിന് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാപ്പോ അപ്പൊ പിന്നെ കുഴപ്പില്ല നാളെ ചോറ് തന്ന് വിടണം സോയാബീൻ വറുത്തത് മുട്ട ഓംബ്ളേയ്റ്റ് ഇതൊക്കെ വേണംന്ന് ഓർഡർ ചെയ്തിട്ടാ ഇന്ന് രാവിലെ പോയേ ആ അതൊക്കെ ഇഷ്ടം കിഴങ്ങ് വറുത്തത് അതെ അതുപോലെ വെണ്ടക്ക വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്കാ വറുത്തത് പിന്നെ ഞങ്ങള് വഴുതനിയ വറക്കും വറുത്തതേ വേണ്ടുള്ളൂവർക്ക്
ആ എണ്ണയാണ് ലെ ഇതൊക്കെ കുട്ടികളെ ശരീരത്തിന് കേടുവരും കേടാ
ചിക്കൻ വറുത്തത്
എപ്പോഴൊന്നും ഇല്ലെങ്കി കുഴപ്പില്ലട്ടോ നമുക്ക് പൂതിക്ക് ഇങ്ങനെ ആഹ് അവരിങ്ങനെ പറയുമ്പോൾ അങ്ങനെ പൊരിച്ച് കൊടുക്കുന്നതിന് കോയ
അതെ സ്ഥിരാകുമ്പോഴാ പ്രശ്നം
ആ സ്ഥിരായ പിന്നെ കൊളസ്ട്രോള് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ട്ട് വലുതാകുമ്പോഴേ ശരീരത്തിന് ആകെ കേടാവും ആ പിന്നെ നല്ല എന്താ പറയാ പച്ചക്കറികളും തോരനും അതേപോലെ ഇലക്കറികളും അങ്ങനെ അങ്ങനെ ഇപ്പൊ തന്നെ കഴിച്ചു ശീലിപ്പിച്ചാലേ ആ വലുതാകുമ്പോ അവർക്ക് അതിനോടരു താല്പര്യ
താല്പര്യം ഉണ്ടാവുള്ളു അതെ അതെ
ആഹ്
അതിനി ഇങ്ങനെ ഇപ്പഴത്തെ മക്കൾക്കൊന്നും പച്ചക്കറി വേണ്ട ആ അതൊക്കെ ഇടക്കി കൊടുക്കും അതിന് ചെ ഒരാൾ ക്ക് പയർ ഇഷ്ടാണെങ്കിൽ മറ്റയാൾക്ക് പയർ ഇഷ്ടമല്ല കേബേജ് രണ്ടു പേർക്കും ഇഷ്ടല്ല ബീട്രൂട്ട് ആ അതൊക്കേണ് പ്രശ്നം
ആ അപ്പൊ എല്ലാ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നത് ഉണ്ടാക്കുമ്പോത്തിന് എത്ര വിഭവം ഉണ്ടാക്കേണ്ടി വരും
ഞാ എത്ര ഉണ്ടായിക്കാലാ
അത് ശരിയാ
എന്ത് ടാ
അത് ശരിയാന്ന് പറയാം എത്ര ഉണ്ടാക്കിയോലേ ഓരോരുത്തർക്ക് ഇഷ്ടത്തിന്
അപ്പൊ നമ്മള് വല്ല എളുപ്പത്തിന് വല്ല മുട്ട പൊരിച്ച കൊടുക്കും വണ്ടി ഓടിക്ക്യോ ഉം ആ നാന്നൂറ്റേഴ്
ആ ആ
ഉം അതുകൊണ്ട് ചേട്ടൻ ഡ ഡൈല ഇല്ല ഉം രണ്ടു ദിവസം കൂടുമ്പോഴോ ആ അങ്ങനെയൊക്കെയ വരന്ന് ലോഡ് അനുസരിച്ച് ലോഡ് ഒരു ലോഡ് കീറ്റിക്കൊണ്ടോയി അവിടെ ഇറക്കി റിട്ടേണിലോടെ ആയി അത് ഇറക്കിട്ട് വ വരും ചിലപ്പോ ര മൂന്ന് ദിവസം പിടി ക്കും അങ്ങനെ
ആ അങ്ങനെല്ലേ എങ്ങനെയാ ഇ രാജ്യം ഇട്ടട്ടാ പോവാ
ഇല്ല ഏ നമ്മുടെ ഇവിടെക്കെ തന്നെ ഏ കേരളത്തിൽ തന്നെ കേരളത്തില തമിഴ്നാടും
ആ ആ അങ്ങനെ അങ്ങനെ ആഹ് ആഹ് പിന്നെ എന്താ പണി ഇപ്പ പണിന്നും ഇല്ലല്ലേ
ഇപ്പ പണിയില്ല പണി ഇല്ലാ കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഇരിക്കാ തർച്ചയായിട്ട് ഇങ്ങനെ ഓരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ചായക്കെ വെച്ച് കുടിച്ച് ങ്ങനെ ഇരിക്കുന്നു
ചായോ ഇപ്പൊ ചായ കുടിക്കുവോ
ഇടയ്ക്ക് ഒരു ചായയൊക്കെ വെച്ചു കുടിക്കും നല്ല മഴയൊക്കെ പെയ്യുമ്പോ ഉം തേട്ടുണ്ടെങ്കി പിന്നെ ഞങ്ങ രണ്ടപേരും ച ഇടയ്ക്ക് ചായക്കെ ഇങ്ങനെ വെച്ചകുടിച്ച് ആൾക്ക ഇടക്കിടക്കാണ് ചായൊക്കെ കിട്ടണം നക്ക് ചായക്ക് വച്ച് കുടിച്ച് ങ്ങനെ ഇരിക്കും ആ സിനിമ കാണാറുണ്ട്
ആ ആ ആ എന്താ ഏത് പടവാ ഇഷ്ടം ആര പടവാ ഇഷ്ടം
എനിക്ക് കുറച്ച് ഏ സിനിമകള് കുറച്ച് പഴയ പടങ്ങളാ ഇഷ്ടം ഉം എന്ന് വച്ച് കഴിഞ്ഞാൽ ഒത്തിരി പഴയതല്ല എന്നാ നല്ല ദിലീപ് മോഹൻലാൽ മമൂൻ അങ്ങനെയുള്ള ഒരു ആ നല്ല കുടുംബകഥകളുള്ള സിനിമകൾ ഉണ്ടാവുമല്ലോ
ആ പണ്ടത്തെ സിനിമകൾ അല്ലേ
ആ പണ്ടത്തെ സിനിമകൾ അതെനിക്ക് ഭയങ്കര ഇഷ്ട പിന്നെ ദിലീപിന്റെ കോമഡി പടങ്ങള് ഭയങ്കര ഇഷ്ടാ
ആ എവിടെ അങ്ങനെ തന്നെയാ ദിലീപിന്റെ കാണോ ഭയങ്കര രസാണല്ലോ ഒരുപാട് മൂവീസ് ഉണ്ട് ആ
പിന്നെ തീയേറ്ററിൽ പോകറുണ്ടോ സിനിമണൻ പോവാറുണ്ടോ
ഇല്ല അങ്ങനെ പോവാറൊന്നുമല്ല എന്നേങ്കിലൊക്കൊന്ന് അങ്ങനെ പോയിട്ടൊന്നുല്ല ആ
ആ
നിങ്ങളിപോവലുണ്ടോ
ഞങ്ങള് ഒരിടക്ക് പോക്ക് നിർത്തിയതായിരുന്നു ഇപ്പൊ വീണ്ടും തൊടങ്ങി പോക്ക്
ഏ നിങ്ങളോ നിങ്ങളോ ഹസ്ബൻ്റും ആയിട്ടാ പോല്
ആ ഞാനും ഹസ്ബൻ്റും പിള്ളോരും പിന്നെ ചേട്ടന്റെ ഫ്രണ്ട്സ് ണ്ടെങ്കി ആ ചേട്ടന്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങ എല്ലാരും കൂടെ ഒന്നിച്ച് അങ്ങനെ പോകും
ആ രസതന്ത്രം ഹ്
അതെ പിള്ളേര് ചെറുതായിരുന്നു. ആ പൊറത്തുന്നും കഴിക്കും പിള്ളേര് ചെറുതാവുമ്പ അപ്പൊ അവിടെ കൊണ്ടയി കഴിഞ്ഞാ കരയൊക്കെ ചെയ്താലോന്ന് കർതീട്ട് കൊണ്ടോയില്ലായിരുന്നു.
ആ ആഅതൊരു പ്രശ്നമ അങ്ങനെ ഇടക്ക് വെച്ച് എറങ്ങാനൊന്നും പറ്റ
ആഹ് പറ്റില്ലല്ലോ അതെ അപ്പൊ പിന്നെ ഇപ്പ പിന്നെ രണ്ടുപേരും വലുതായി അത്യാവശ്യം അറിയാം സിനിമയൊക്കെ കണ്ടിരിക്കാള്ളെ ഒരു പ്രായാ ആയപ്പോ കൊണ്ടോവാൻ തുടങ്ങി.
ആഹ്.
പുതിയ സിനിമയെല്ലാം കുറച്ച് കഴിയുമ്പോഴേക്കും ഫോണില് വരുന്നുണ്ട്. പിന്നെ അവിടെ പോയിര്ന്ന് അതെ കാണണ്ട ആവശ്യമില്ല. പിന്നെ ഒരു രസാണ്. ഫോണില് കിട്ടും അതെ. പുതിയ സിനിമ എല്ലാം കിട്ടും. ദൃശ്യം കണ്ടായിരുന്നോ?
ഇവിടെയോ ഇല്ല. കൃഷിയായിട്ടൊന്നൂല്ല എന്താ ചെറുതായിട്ട്ഇങ്ങ പിന്നെ എന്താ പറയാ മൊളക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ തുളസി അതുപോലത്തൊക്കെ ഉള്ളു.
അതേലെ.
ടെ എന്തേണ്ടോ?
ഇവടെ വാഴയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളിപ്പോ ഇവിടെ മാ താമസാക്കീട്ട് അധികം ആയിട്ടില്ല.
ആ അത് തന്നെ ഇവിടെയും സ്ഥിതി. താമസാക്കീട്ട് ആ
അപ്പൊ ഇനി എല്ലാം ഒന്ന് മുറ്റൊക്കെ സെറ്റ് ആക്കി പച്ചക്കറി കൊച്ചിനാണെങ്കിൽ സ്കൂളിൽ നിന്ന് മത്തൻ വിത്ത് കിട്ടിയിട്ട്ണ്ട്. അപ്പൊ അത് ഇത് നട്ടുതാമ്മെ നട്ടുതാമേന്ന് പറഞ്ഞോണ്ടിരിക്ക. ഞാൻ പറഞ്ഞു മുറ്റൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ ആഹ് അന്ന് കിട്ടിയതാ.
ആ ആഹ്
പോട്ടെ അല്ലെങ്കിൽ മഴയത്ത് വിത്ത് ഒലിച്ച് പോവും, പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കാ. ഇനിയിപ്പോ മഴ എപ്പഴ നമുക്ക് വിശ്വസ സിക്കാൻ പറ്റില്ലല്ലോ ചെലപ്പോ ഇനി അങ് തുടങ്ങും മഴ.
അത് ശരിയാ എനിക്ക് ഇതേപോലെ സ്കൂള്ന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ എസ് എസ്സിന്റെ ആ ഒരു ഇതിൽ വിത്ത് കിട്ടിയിരുന്നു ഞാനത് കുഴി ച്ചിട്ട് പക്ഷെ എവിടെയന്ന് ഇപ്പൊ കാണാൻ പോലുംല്ല.
ആ.
അ അത് അങ്ങനെ കിട്ടിയപ്പോ അന്നൊരുഇതിൽകിഴിച്ച്ക്കുഴിച്ചിട്ടതേനി. പിന്നത് കാണാൻ പോലും കിട്ടീല. എവിടെയാണാവോ പോയെ.
ആ അത് ഇതേപോലെ മ ത്തൻ, പയറ്, ചെറുപയർ, എന്നൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങനെ കൊറെ ഉണ്ടായിരുന്നു അതിൽ. ത്ത
ഒത്തിരി മഴയുള്ളപ്പോ നട്ടാ പിടിക്കില്ലടാ. കാണില്ല. ഒലിച്ചു പോകും മഴയത്ത് കുത്തി ഒലിച്ച് പോകും. മഴയൊക്ക ഒന്ന് പോയി ആണെങ്കിൽ പിന്നെ ക കൊഴപ്പല്ല. പിന്നെ വല്ല ചാക്കിലോ
അങ്ങനെയൊക്കെ കുഴിച്ചിടണം.
ആ അങ്ങനെയൊക്കെ നടണം.
ഇപ്പം കൊഴപ്പം ഉണ്ടാവില്ല.
അതെ എന്നാലേ പിടിക്കുള്ളു. അല്ലെങ്കിൽ പിന്നെ നട്ടിട്ട് കാര്യ ഇല്ല.
ആ ആ എന്നാ വിളിക്കീട്ടോ അ അ